ആ കേൾക്കുന്നുണ്ട്
ഓക്കെ എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ
ആ ഇന്നിട്ട് പറ
ഉം എന്തണ്ട് വിശേഷം ഓ ഇവിടെ നല്ല വിശേഷം സുഖായിട്ട് പോകുന്നുണ്ട് കൊഴപ്പൊന്നുല്ല
ആപിന്നെ
പിന്നെ എന്താ ഇന്നെന്തായിരുന്നു ലഞ്ചിന് എന്തായിരുന്നു ഇന്ന് ലഞ്ചിന് എന്തായിരുന്നു യിക്ക
ആ ഇന്ന് വെജിറ്റബിളും ചിക്കനും എല്ലാം
ഓ ഇവിടെ അതെ
മം
പിന്നെ
ഉം
പിന്നെ ടൂറൊക്കെ പോവാറുണ്ടോ
ടൂറ് പിന്നെ വെക്കേഷൻ ടൈമിലൊക്കെ എടുക്ക അങ്ങനെ ലോങ് ആയട്ടില്ല പോക്കൊന്നുംല്ല പിന്നെ ഇങ്ങനെ അടുത്തൊക്കെ പോവന്നല്ലാതെ ആ ബീ ശെരി അങ്ങനെയൊക്കെ പോവും ഉം ഒന്നാ ആ ഈ പ്രാവശ്യം അങ്ങനെ കാര്യമായിട്ടൊന്നും പോയിട്ടില്ല
ഇപ്രാവിശ്യം എല്ലാരിം അവസ്ഥഅതെ ല്ലെ ഇപ്രവിശ്യ ചോദിക്കുന്ന എല്ല എല്ലാവരും അതെ ട്രിപ്പ് പോകാൻ പറ്റാത്തരു സാഹചര്യം കാരണം എന്താ വെച്ചാൽ ഒന്നാമത് എ കാലാവസ്ഥ ഭയ യങ്കര ചൂടും കാര്യങ്ങളും ആ ഒരു അതെ ഒരു സൈഡില് അങ്ങനെ മറു സൈഡില് ഗ്യാസ് ഇല്ലാത്ത പ്രശ്നോം ഫുഡ് കിട്ടാത്ത പ്രശ്നം അതങ്ങനെ എല്ലാവരുടെ അവസ്ഥ അതേ ആ അതെ അതേ ഫുഡ് ഇല്ലാത്ത പ്രശ്നം നന്നായിട്ട്
ആഹ്
ള്ള ഇപ്പൊ ഏകദേശം ഒക്കെ കൊറേ റെഡി ആയിട്ട്ണ്ട്
ആ ആ ഇപ്പഴും ഗ്യാസ് ഇപ്പഴും ഗ്യാസ് കിട്ട് കിട്ടാന് ബുദ്ധിമുട്ടാണല്ലോ ഭക്ഷണത്തിനൊക്കെ വില കൂടി എല്ലാം ഉം ഉം ചായക്ക് പോലും പത്തുള്ളത് പതിനഞ്ച് ഇരുപതൊക്കെ ആക്കി ല്ലോ
അതെ അതെ ഇവിടെ പതിനേഴ് പതിനെട്ട് ഒക്കെ രൂപായി
ആഹ് പിന്നെ കുട്ടികളെയും കൊണ്ടൊക്കെ ഈ ചൂടിന് പോവന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടായിരുന്നു
അതെ അതെ ഭയങ്കര ചൂട് ആ അതെ ഭയങ്കര ചൂടാണ് നമുക്ക് സയി ക്കാൻ പറ്റാത്ത ചൂടായി പോയി ഇപ്രാവശ്യം റംസാം മാസൊക്കെയാണ് ആഹ് അതെ റമദാൻ മാസ ക്കെ എങ്ങനെ കഴിഞ്ഞ് കിട്ടാ എന്നുള്ള പേടിയിൽ ആയിരുന്നു
ആഹ്
അത് പിന്നെ വല്യ കൊഴപ്പല്ലാതെ അങ്ങനെയങ്ങട് പോന്നു
ആ നോ ആ നോമ്പിനൊക്കെ പിന്നെ മ്മള് പുറത്ത് പോയി വരുമ്പോഴാണ് ധികം ക്ഷീണം വരിക എന്നിട്ട് പരമാവധി പൊറത്തുപോക്കൊക്കെ ഒയിവാക്കലായിരുന്നു
ഏയ് നമ്മള് ഒന്നും പൊറത്ത് പോയിട്ടേയില്ല ഏറ്റവും ലാസ്റ്റിലെ ഒരു മൂന്നോ നാലോ ദിവസം ഗ്യാസ്സിലാണ്
ആഹ് ആഹ്
പോവാനേ തോന്നൂല ഇത്രയും പുറത്തിറങ്ങാനെ വരെ തോന്നാത്തൊരു സാഹചര്യമായിരുന്നു ഇത്രയും വെയില് കാണുമ്പോ തന്നെ ഡ്രസ്സ് ഇല്ലെങ്കില് വേണ്ടിയിലാന്നുള്ള ഒരു ചിന്താഗതി ആയി പോയി
ആഹ്
ഇനിപ്പോ ഇതിനേക്കാൾ ചൂടായിരിക്കും ല്ലോ അടുത്ത വർഷം
ആഹ് ഇപ്പൊ ഓരോ വർഷം ഇങ്ങനെ ചൂട് കൂടി കൂടി വരികാണ് അത് ഈ മരങ്ങളു ഇതൊക്കെ വെട്ടും ചെയ്യാ
അതെ മനുഷ്യന്മാരന്ന അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ആ അതെ ഒരുക്കുന്നത്
ആഹ് കാലാവസ്ഥ വ വ്യതിയാനം വരുന്നത് ഇതുകൊണ്ടാണ് നമ്മളെ ശ്രദ്ധ കുറവ് കൊണ്ടാണ്
അതെ അതെ ആരാണെങ്കിലും എവിടെ ആണെങ്കിലും ഒക്കെ വെട്ടി നശിപ്പിച്ച് പാടങ്ങളാണെങ്കിലും പറമ്പ്
ഒക്കെ നശിപ്പിച്ച് ബിൽഡിങ്ങും കാര്യങ്ങളും വീട് എവിടെ നോക്കിയാലും കച്ചവടം എവിടെ നോ ക്കിയാലും ഷോപ്പ് അതുപോലെ തന്നെ ഡ്രസ്സാണെങ്കിലും എന്താണെങ്കിലും
ആഹ്
ഏതൊരു പോയി നോക്കുകയാണെങ്കിൽ പോലും അവിടൊക്കെ തന്നെല്ല
ഉം ഉം ഇപ്പത്തെ പിന്നെ ഈ ഹൈവേന്റെ ഹൈവെന്റെ ഈ പണി കാണുമ്പോ തന്നെ നമ്മക്ക് പിന്നെ പഴയ ഏരിയ പോലല്ലല്ലോ ഇപ്പോ കണ്ന്നത് എത്ര മാറ്റം വന്നു. വെരാതെ വെരും മ്പോ വ്യത്യാസം മനസ്സിലാവുന്നത്.
ഓ വ്യത്യാസമുണ്ട് അതെ നമ്മളൊരു നാല് ദിവസം കഴിഞ്ഞാണ്ട് വീണ്ട ണ്ടും ആ ഏരിയൽ കൂടെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മക്കേ മനസ്സിലാവുന്നില്ല.
ആ ഞങ്ങളിപ്പോ ആ ഏരിയെല് ഇപ്പോ ഒരു രണ്ടു മാസത്തിന് ശേഷം ഒന്ന് വന്നേ. അപ്പൊ അപ്പോ തന്നെ എത്ര മാറ്റന്ന അ അന്ന് കണ്ട പോലെല്ല പിന്നെ കാണന്ന് അ പല ഏ പലസ്ഥ സ്ഥലങ്ങളും നമ്മൾ യൗവ്ടെന്ന് കാൺന്നന്നല്ല ആ ഭാഗം തന്നെ നമ്മക്ക് ക്ക് അറിയുന്നില്ല്യ അത്രയും മാറ്റം വന്നു പോയി അവ്ടെലെ
എതിലെ പോയാലാണ് നമ്മള് പോകുന്ന സ്ഥലത്തെക്ക് എത്തുക എന്നുള്ളത് നമ്മുക്കെ സംശയയാണ് ഇപ്പോ
ആ ബോഡ് നോക്കി പോകണ്ട ഇതാണ് പക്ഷെ ബോഡ് പാദ്യത്തെ മാതിരി ഇല്ലല്ലോ മ്മ്
അതെ അതെ ഭയങ്കര പ്രയാസായായി പോയി ഭയങ്കര കൺഫ്യൂഷനാണ് എങ്ങോട്ടാ തിരിയേണ്ടത് എങ്ങോട്ടാ പോവെണ്ടത്
ആ ഇത് ഇതിന് മുന്നെ ആരോ പറഞ്ഞേ അവര് ഉദ്ദേശിച്ച സ്ഥലത്ത്ക്ക് എത്താൻ അവിടെ പറ്റിയില്ല എന്നിട്ട് പി ഇനീം കുറെയങ്ങ് കിലോമീറ്ററുകൾപോയിട്ടാണ് നമ്മുക്ക് സ്ഥലം കഴിഞ്ഞുപോയിന്ന് തന്നെഅറിയുന്നത്
അതെ വേഗം ക്രോസ് ചെയ്യാനോ അല്ലെങ്കില് വൻ ണ്ടി ക്രോസ് ആക്കാനോ പറ്റുന്നില്ലല്ലോ ഒക്കെ ഓരോ ടേണിങ്ങിൽ എത്ര സമയത്തുമാത്രല്ലേ
ആ അ അതും കിലോമീറ്ററുകളോളം ഓടീനുശേഷം ഒക്കെ ത്തിരിക്കാൻ പറ്റുള്ളൂ
അതെ അതെ അങ്ങനെയുണ്ട് പ്പോ അതാണ് പ്രശ്നം മറ്റേത് നമ്മുക്കങ്ങനെ ഇല്ലല്ലോ നമുക്കോരു വഴി ത്തെ മാറിപ്പോയി അല്ലെങ്കി പെയച്ചു പോയീന്നുതോന്നിക്കഴിഞ്ഞാല് ഒന്നങ്കി കുറച്ച് ഫ്രണ്ടിലോട്ടോ അല്ലെങ്കി ബാക്കിലോട്ട് ഇട്ടിട്ട് നമുക്ക് തിരിക്കാനും ഓപ്പോസിറ്റ്ക്ക് കയറാനുള്ള സ്പെയിസ് ഉണ്ടായിരുന്നു
ഇപ്പ ഇപ്പ അതില്ല
ഇല്ലല്ലാ അതിന്റെ എൻഡിങ് എവിടെയാണോ അവിടം വരെ നമ്മള് പോവാ അത്രെയുള്ളൂ
ഇനി പണി കംപ്ലീറ്റ് തീരുമ്പോ പിന്നെ ഈ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ അതുവരെ അത് മ്മ്
അ
ഉം
അതെ ഭയങ്കര പ്രയാസാണേ നേരിടുന്നത്
ചെറിയ റോട്ട് ആ അത് ഇനി രണ്ടുമൂന്നു കൊല്ലം ഇനിയും തീരാനാവും എന്നാത്തന്നെ തീരെ സംശയാണ്
സംശയാണ്
ഉം രണ്ടായിരത്തി ഇരുപത്തോമ്പത് മുപ്പത് ന്നോക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പഴെകോക്കെ തീരായിക്കും
ആ അതെ അതെ അപ്പോഴെക്കെന്നെ തീരു
ആ പിന്നെ നമുക്ക് ഒന്നാമത് എന്താന്നാ അങ്ങനെ വരുമ്പോ എന്താന്നോ നമുക്ക് ക്ക് എട റോഡുകൾക്കോക്കെ എവിടെക്കെങ്കിലും കേറിപോകണം എന്നുണ്ടെങ്കിൽ നടക്കൂല അത് മെയിൻ മെയിനായിട്ടുള്ളോടത്ത് ചെന്നിട്ട് പിന്നെ തിരിഞ്ഞു പോകെണ്ടോരവസ്ഥ
അതെ അതെ പിന്നെ റിട്ടാണാവുമ്പോ വന്ന സ്ഥലത്ത്ക്കെന്നെ ഓപ്പോസിറ്റ് റോഡിൽ കൂടെ തിരിച്ചുവരണം
ആ അത്രയും നമ്മള് കിലോമീറ്റർ അതാണ് നമ്മള് ഒരു ചെറിയ ശ്രദ്ധകുറവ് മതി നമ്മള് വിചാരിച്ച സ്ഥലത്തുന്ന് മാറിപ്പോവാന്
അതെ അതെ
ഉം
ഏതായാലും
അല്ല വന്നാ നമുക്ക് പല കാര്യങ്ങൾക്കും ഉപകാരമാണ്
ഏഹ് ഭയങ്കര സുഖാണ് അതെ ഹൈവേ വഴിയാണ് കയറിയാലേ വഴി കേയറിയല്ല എത്ര പെട്ടെന്ന് നമ്മള്
ആ അരമണിക്കൂർ കൊണ്ടൊക്കെ ഉദ്ദേശിച്ച സ്ഥല പിന്നെ ഇനിയിപ്പോ ദൂരന്ന് വ പ്പോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകുന്നവർക്കൊക്കെ വിചാരിച്ചിലും കൂടുതൽ എളുപ്പത്തിൽ എത്തിപ്പെെടാൻ പറ്റും
ഓരോ ഓരോന്നിനും ഓരോ ട്രാക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടേ ഹൈസ്പീഡ് പോവാനോ അങ്ങനെയൊക്കെ ആയ സ്ഥതിക്ക് നല്ല സുഖമാണ് സംഭവം നല്ല എന്താ പറയാ ജനങ്ങൾക്ക് നല്ല സുഖ ഇതാണ് പക്ഷെങ്കില ഇങ്ങനെയക്കെഓരോ പ്രയാസങ്ങൾ അതുകൊണ്ട് ലോങ് അല്ലാതെ പോകുന്നൊ ക്കുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും അതുണ്ട്
ആഹ അത് പിന്നെ ഈ ഇടറോഡുകൾക്കൊക്കെ കേറിട്ട് അതിനുള്ള സൗകര്യ യങ്ങളും കൂടി വരും പിന്നെ ഒക്കെ മേൽപാലങ്ങൾ വന്നതൊണ്ട് പിന്നെ ആഹ് മേൽപ്പാലങ്ങളൊക്കെ വന്നതൊണ്ട് പിന്നെ അത്ര ബുദ്ധിമുട്ട് വരൂല ഈ ചെറിയ ഈ ടൗണിലൊക്കെ അങ്ങനൊക്കെ മാത്രം ഉപയോഗിച്ചാൽ മതിയല്ലോ മെയിനയിട്ട് പോകുന്നവർക്ക് മാത്രേ മേൽ പ്പാല ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോ അത്ര ഇത്ണ്ടാവൂില്ല
അതെ അതെ ശരിയാണ്
ഞാൻ ഞങ്ങൾന്നിട്ട് പറയുമ്പത് പണി പൂർത്തിയായിട്ട് നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു പോക്കുവോളന്ന്റ അത് ആഹ് എത്ര ഇത്ണ്ടാവുംന്നൊക്കെ ഒന്ന് അറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയും
അതെ അതെ അതെ സംഭവം നല്ല എന്താ പറയാ നല്ല ഉപകാരമുള്ളരു സംഭവയി പോയി
ഉം
എത്ര പെട്ടെന്ന് നമ്മുക്ക് എത്തിപ്പെടാനും പോവാനും
ആഹ് നമ്മള് മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് എത്തിന്ന് ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റും
ആ അതെ അതെ ഇവിടുന്നൊക്കെ ഇ കോഴിക്കോട്ടക്കൊക്കെ പോകവാണെങ്കിൽ അരമണിക്കൂറൊക്കെ ഉള്ളു മറ്റത് ഒന്ന് രണ്ട് മണിക്കൂർ നമുക്ക് ഗ്യാപ്പ് വരും
ആഹ്
അത് എല്ലാം കൊണ്ട് ഉഷാറാാണ്
ഏതായാലും വേഗം പണികളൊക്കെ തീരട്ടെ നമുക്ക് ആഹ് എ പിന്നെ
അതാ ചോറ്ന്നെയാണോ അതോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ
അത് അങ്ങനെ അപ്പൊ തോന്ന ചോറധികം കഴിക്കലില്ല പിന്നെ ആഹ് ചോറർക്കും അങ്ങനെ രാത്രി ഇഷ്ടല്ല പിന്നെ ദോശ ആ ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ
ആഹ് അതെ അതെ എല്ലാരും അങ്ങനെയ
ആ പിന്നെ ഉച്ചക്ക് ഉണ്ടാക്കിയന്ന സ്പെഷ്യൽ ഉണ്ടെങ്കി മാത്രം ഇപ്പ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നാലും എനിക്കൊന്ന് ബിരിയാണി രാത്രി കഴിക്കുന്ന ഇഷ്ടല്ല ല്ലഏ കെടന്ന് ഉറങ്ങുമ്പോ നമ്മുക്കരു ബുദ്ധിമുട്ടാണല്ലോ
ഓ നമ്മുക്ക് അങ്ങനെ പ്രശ്നൊന്നുമില്ല നമ്മുക്ക് സ്പെഷ്യൽ ആണെങ്കിലും വലിയ ചോറ്ന്നെ പോകും അതെല്ലെങ്കിലാണ് പ്രശ്നം
ആ
നമ്മള് ആ വിക്ക ആ എപ്പോഴെങ്കിലുംക്കെ ചോറ് പിന്നെ ചപ്പാത്തി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട്
ആ ഇവിടെ അധികംന്നിട്ട് രാത്രി എന്നിട്ട് ആഹ രാത്രി നിന്നിട്ട് അധികം ദോശ യാക്കും അതാകുമ്പോൾ എളപ്പുണ്ടല്ലോ അരിയരച്ച അങ്ങങ് ഉണ്ടാക്കിയാ മതിയല്ലോ അങ്ങനെ ഇണ്ടാക്കും ആ മക്കൾക്ക്‌ ഇഷ്ടാണ് ചെറുതിനിനെ അടക്കം ദോഷ ഇഷ്ടാണ്
അതെ അതെ മക്കൾക്ക് പൊതുവെ അല്ലെങ്കിലും അങ്ങനെയാണ് അവക്ക് ഫുഡ് ചോറിനെ തായി ഇഷ്ടം അപ്പത്തിനോടാണല്ലോ അതെ
ആ ഉം പിന്നെ സ്കൂൾക്ക് പോകുമ്പോഴൊക്കെയാണ് പിന്നെ ഉം സ്കൂൾക്ക് പിന്നെ ഏതായാലും ചോറ് മാത്രമേ കൊടുത്ത് വിടലള്ളൂ ഇതുവരെ അപ്പം അങ്ങനെ ഒന്നും കൊടുത്ത വിട്ടിട്ടൂല്ല
ആഹ് ആ ശീലായി കഴിഞ്ഞാ പിന്നെ അതൊരു വലിയ പ്രയാസമാവും കാരണം എന്താ പിന്നെ അപ്പത്തിന തന്നെ നിക്കൂ
ആഹ് പിന്നെ ചോറ് വേണ്ടാന്ന് പറയും അപ്പൊ പിന്നെ അതിനുള്ള ചാൻസ് ഇതുവരെ ഉണ്ടാക്കിട്ടില്ല ചോറ് മാത്രം കൊടുത്തു കിട്ടുകണ്ടായതുകൊണ്ട് നമ്മളാണല്ലേ മക്കള ഓരോന്ന് ശീലിപ്പിക്കുന്നത്
ഏ അതെ അതെ
ഉം
ഇവിടെ എന്റെ മോന് അങ്ങനായിരുന്നേ കെ ജിയിലൊക്കെ ചോറ് പറ്റൂല അങ്ങനെയായിരുന്നു ഭയങ്കര റിസ്ക് ആയിരുന്നു പിന്നെ പൊതുവേ ഫുഡ് അയക്കാൻ ഭയ ഭയങ്കര മടിയായിരുന്
ആ ഇവിടെ മോന അങ്ങനെയായിരുന്നു എന്താന്ന ഈ വെക്കേഷൻ ആ വ ആ വെക്കേഷൻ ടൈമിൽ എന്താന്നാ രാവിലെ കഴിക്കാനൊക്കെ മടിയായിരുന്നു ഉച്ചക്കാണെങ്കിലൊക്കെ കഴി അവന് വേണ്ടത് എന്താന്ന രാത്രി ആ
ഓ
നല്ല രണ്ടാൾ കഴിക്കുന്ന ഭക്ഷണം വേണമെങ്കിൽ കഴിക്കും സ്കൂൾ ഉണ്ടെങ്കിലോ രാവിലെയും വേണ്ട ഒന്നും വേണ്ട രാവിലെ ആണ ണ്ടെങ്കിൽ ഉച്ച വരെങ്ങനെ നടക്കും ആ സ്ഥാനത്ത് സ്കൂൾ തുറന്നാ പിന്നെ നന്നായി കഴിക്കും രാവിലെയും കഴിച്ചിട്ട് പോവും അപ്പോഴ തടിയ നന്നാവും അത് എന്താഈ രണ്ടു മാസം വീട്ടിൽഇരുന്ന്ക്കണ്ട് മെലിഞ്ഞു പോവണേ
ആണോ പൊതുവെ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ മക്കൾ നല്ല തടി വെക്കുമല്ലോ
ആ ഇത് കഴിക്കൂല രാവിലെ ഒന്നും കഴിക്കൂല ഉച്ചക്കും ഇപ്പ ഈ പറഞ്ഞ മാതിരി നമുക്ക്